എന്നാണ്ട് വിശേഷോ
സുഖായിട്ട് പോകുന്നു
ഉം വെയിലും വെയിലാണോ മഴയാണോ
നല്ല കാലാവസ്ഥ നല്ല മൂടലാണ് മൂടി കെട്ടിയാവിടെ നി ക്കാണ്
ആ
ആ നമ്മുക്കൊരു ഏഹ് കാണുമ്പോ ഒരു ബു ടാണ് ഒന്ന് മയ വെയിലാവുമ്പോ സുഖാണ് മയമ്പോ മയായാണ് മൂടിക്കെട്ടലാണ് തല ക്കൊരു ഇതാ ബുദ്ധിമുട്ട കാണുമ്പോ
ആ ഓ തുണികളൊക്കെ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുല്ലെ
കോണങ്ങാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്നലെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഇന്നലെ കൊറേക്കാണ്ട് ഒണങ്ങി
ആ അതേ എടക് ഒരു വെയിലിട്ടുമ്പോ സുഖവാ ഇനിപ്പോ മഴക്കാലം തൊടങ്ങിക്കഴിഞ്ഞാ ഭയങ്കര ബു
ആ മയക്കാലായി തൊടങ്ങിക്കഴിഞ്ഞ ഇനിപ്പ സ്കൂൾ തൊറക്കലും മക്ക യൂണിഫോം ഇതൊക്കെ ഒണങ്ങി കിട്ടാനും പ അരിക്കോ പിന്നെ രോഗങ്ങള് വേറെയും ഉം രോഗങ്ങള് വേറെയും ഡെങ്കി പനി എലിപ്പനി ആലോജിക്കാൻ ഇന്ന് വയ്യ
അതെ മഴക്കാലം തൊടങ്ങിയതേ ഉള്ളൂ അപ്പളേക്ക് എല്ലാർക്കും അസുഖങ്ങളായി
ചർ തീ വയറേളക്കം ഒക്കെ
ആ അതെ അതാണിപ്പം പിന്നെ കുട്ടികള് ഇങ്ങനെ സ്കൂളി പോകുന്ന വഴിക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ മാങ്ങാ ഒക്കെ കണ്ടാലിവരിങ്ങനെ പെറുകി തിന്നു
ആ അതെ അത് കെഴുകൂല അവരോട് പറയണ നമ്മള് കാണുമ്പോ നമ്മക്ക് കെഴുകി എടുകാ അവർക്ക് സ്വന്തായിട്ട് അങ്ങനെയൊന്നും അ പയിലല്ലോ
ആ അതെ അവര് ഇപ്പൊ പായി മാങ്ങ കാണുന്നു കഴിക്കണം അതെ പണ്ട ക്ക് ഞാനൊക്കെ പഠിക്കുമ്പോ അങ്ങനെയായിരുന്നു ട്ടോ ഞങ്ങള് സ്കൂൾ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് മാവായിരുന്നു ഞങ്ങളൊക്കെ നടന്നാ പോയിക്കൊണ്ടിരിനെ
ആ
പോകുമ്പോ മാങ്ങയൊക്കെ റോ ഡിൻ്റെ സൈഡിൽ ഉണ്ടാകുമ്പോ ഇങ്ങനെ മാങ്ങയൊക്കെ തല്ലിപ്പറി ച്ച് കഴിച്ച് പൊട്ടിച്ച് എല്ലാ രും കൂടെ അതൊരു രസം ആയിരുന്നു
ആ ഇപ്പത്തെ മക്കള് പിന്നെ അങ്ങനനൊരു പരിപാടി ഇല്ല ഞമ്മളൊക്കെ ആരുന്നേ നമ്മള് ആരുടെ ആയാലും വ വേണ്ടില്ല നമ്മള് അതൊക്കെ എടുത്ത് പെറുക്കി തിന്നും ഇട്ട് കൊണ്ടുപോരും നമ്മള് കാണാതൊക്കെ
ആ
ന്നും ചെയ്യില്ല ല്ലോ ഇപ്പൊ നമ്മളെ മുറ്റത്ത് ര്ണ്ടായ തന്നെ പറിക്കാം പറിക്കൂല അവര് ഞമ്മളെ കാലത്ത് ഞമ്മളെ കാലത്ത് അങ്ങനെയായിരുന്നു കിട്ടാനുല്ല കാണാനും ഇല്ല അങ്ങനെ ആരുന്നു അപ്പൊ പിന്നെ നമ്മക്ക് ആരതായാലും വാണ്ടില്ലാന്ന് ചാരിച് നമ്മള് കഴിക്കും
ആ ഇവർക്ക് ഇപ് ഇപ്പൊ ഒരുപാട് കിട്ടി കിട്ടി അവർക്ക് അത് ന്നും വേൺ
ആ കിട്ടി കിട്ടി വേണ്ട അതെ ആഹ് ഇപ്പൊ അവർക്ക് കൊടുത്ത അവര് കൈ ക്കോ അല്ലെങ്കി വാണ്ട
ആഹ് അതെ വേണ് ഫുഡേ വേണന്നില്ല
അവർക്ക് വിചാരിക്കണം അവരെ വാങ്ങി കൊടുക്കും
ആഹ് അതെ അതെ വര് വിചാരിക്കുന്നൊക്കെ അവരുടെ കൈത്തുമ്പില് കിട്ടും നമ്മളൊക്ക ഒരു സാധനത്തിന് വേണ്ടി എ ത്രയോ വാശി പിടിച്ച് വാശി പിടിച്ച് ചെൽപ്പം കിട്ടും ചെൽപ്പം കിട്ടൂല അങ്ങെനെ ക്കേര്ന്ന്
ആഹ്
അതുപോലെ ഞങ്‌ ഇപ്പൊ എന്തൊക്കെ ന്യൂസുകളാലെ വരുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ
ആഹ് അതെ മയക്കുമരുന്ന് മയക്കുമരുന്ന് കൊണ്ടൊക്കെ നമുക്ക് പേടിയാകുവ മക്കള് വലുതാവുമ്പോഴേക്ക് നമക്ക് പേ ടിയാണിപ്പം മ കമ്മട മക്കൾ തന്നെ കാരണം ഇതൊക്കെ അങ്ങനെ കാണുന്ന കേൾക്കുന്നതൊക്കെ ഇപ്പത്തെ കാലഘട്ട
അതെ ഇപ്പൊ ചെറുതാണെങ്കില് നമ്മള് കൊഴൊപ്പൊന്നില്ലാന്ന് വിചാരിക്കും പക്ഷെ പറയാൻ പറ്റില്ല ഇവരൊക്കെ പുല് പുതിയ പൊറത്തൊക്ക പോയി പഠിച്ചു വരുമ്പൊ ഇവര് ഇവരുടെ ചെൽപ്പ ഇവരട സ്വന്തയിട്ടുള്ള ഇഷ്ടായിരിക് ക്കില്ല ഇപ്പ കൂട്ടുകാരിളൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോളായിരിക്കും എടാ ഒരാള തെല്ലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കി തന്ന അവര് പറയും നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക് കുഴപ്പൊന്നുല്ല ഒരുറാവിശം ഉപയോഗിച്ചാ മതി അങ്ങനെക്ക
ആ അങ്ങന പറ്റി കു നന്നായില്ലെങ്കി ക കഥ കഴി അതൊക്കന്ത കഷ്ടാണ് കൂട്ട് നന്നായാ എന്ന കൊഴപ്പില്ല മക്കള് ഞമ്മള മക്കളില്ലെ ആഹ് ഒന്നാണ് നന്നാവും പറയാ ആഹ് അതെ ആ ചൊല്ലിന് സമാണ് ഇപ്പം
അത് ചെങ്ങാതി നന്നായി കിട്ടിയ നല്ല കൂട്ടായിരിക്കും ക്കെ പക്ഷെ എങ്ങാനും പ പോയി കഴിഞ്ഞാല്
പോയി കഴിഞ്ഞ അവരുടെ മനസ്സെങ്ങനാന്ന് അറിയില്ലല്ലോ ഇപ്പൊ മക്കളെ കാ അങ്ങനെയാണ് ഇപ്പോ നാളെ ഇടെ തന്നെ മക് ക്കള് കണ്ല്ലെ ഫോണിന് വാശി പിടിച്ച് മക്കളെ ഓരോന്ന് ഓരോന്ന് കാണുവാണ് ഫോണിലായാലും എവിടെയാലും ആത്മഹത്യ ചെയ്യാൻ ക്ഷമിക്ക മടിയില്ലല്ലോ മക്കൾക്ക്
ആഹ് അതക് ഇപ്പോ ഒരു ഫുള് ന്യൂസല്ലേ ആത്മഹത്യ ചെറിയ കുട്ടികൾ വരെ ഞാനൊക്കെ വിചാരിക്കൂട്ടോ ഇവരീ ഇങ്ങനെ തൂങ്ങി എന്നൊക്കെ പറയുമ്പോ ഇവര്ങ്ങനെ തൂങ്ങാനുള്ള ഇതൊക്കെെ
ആഹ് കെട്ടുന്നത് അതൊക്കെങ് ഫോണിലും ഇതിക്ക ഇങ്ങനെ ഈ റീൽസ്ന്നൊക്കെ കണ്ടാട്ടെ മക്കളക്കെ അടിമ ആരുന്നു ഫോണിന്റെ അപ്പൊ ആഹ് ഗെയിമ ഒതുംങ്ങനെ കളിക്കന്ന മക്കള്
അതെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ന്യൂസ് ണ്ടായിരുന്നു ഒരു കുട്ടി പത്ത് വയസുള്ള കുട്ടി ഫോണിന് വേണ്ടിട്ട് എന്തോരു കരച്ചില ആ അരയുന്നല്ലേ
ഒക്കെ കാട്ട കൊടുത്തില്ല കാരണം അ കണ്ടാണ്ട് നമ്മളെ മക്കള് പേടിയാണ് ഇപ്പോഴത്തെ കാലഘട്ട അന്ന് അവിടെ കണ്ടോന്ന്വിടെ അങ്ങനെയാണല്ലോ
ആ അതെ ഇപ്പൊ അവര് കാണുമ്പോ എന്താന്നറിയോ ഈ ചെറിയ കുട്ടികള് ചെറിയ കുട്ടികൾ ഇപ്പ ഈ ന്യൂസ് കാണുമ്പോ എന്താ അവര് കരഞ്ഞു അവർക്ക് ഫോൺ കിട്ടിന്ന് അവര് വിചാരിക്കും അപ്പൊ വിചാരിക്കും ഓ ഞങ്ങിങ്ങനെ ചെയ്താലും ഞങ്ങക്ക് ഫോം കിട്ടും
ആഹ് ആ ഒരു വാഷി ആ ഒരിതുണ്ടാവും ചിന്ത വരും അപ്പ നമ്മള് നമ്മള മക്കളെ വളർത്തും പോലെയാണ് നമ്മളെ മക്കളെ പെരുമാറ്റം സ്വഭാവം ഇതൊക്കെ
ഉം ഇപ്പത്തെ ഈ ലഹരികളൊക്കെ മിട്ടായിന്റെ രൂപത്തി
ആ മിഠായി സ്കൂൾക്കൊക്കെ പറഞ്ഞഞ് കഴിഞ്ഞ സ്കൂൾ തോക്കുമ്പോ പേടിയാണ് സ്കൂൾ ഒരാൾക്ക് ഒരാൾ മിഠായി തന്നാലും വാങ്ങിക്കത്ട്ടോന്നൊക്കെ പറഞ്ഞു കൊടു കല കാരണം അവര് കൊടുക്കും അവര്ന്താ മിഠായ കൊടുക്കുനറിയില്ല മക്കളല്ലേ മിഠായിന്ന്കെ കേൾക്കുമ്പോ ത്തരം
അതെ അതില് ചാടി വീഴും ആ അതെ
അതാണ് കാലഘട്ടം പോയത് ഇപ്പം പേടിയാണ് പൊറത്തു വിടാൻ തന്നെ
അതെ സ്കൂളിന്റെ ക്കെ നൂറ് മീറ്റർ ചുറ്റളവിലൊക്കെ ലഹരി പാടില്ലന്നക്കൊയ എഴുതി ക്കെ വെക്കുന്ന പക്ഷെ ഇത് എന്ത് രൂപത്തില സ്കൂളിനുള്ളിലോട്ട് കേറുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മി
ആഹ് അതെ അതെ നമക് കാണാനു കൂടി കഴില്ല നല്ല കാണാൻ നല്ല ഭംഗിയിലെക്കെ ആക്കി അല്ല ഉഷാറാക്കി എ എന്താന്നറീല ഉള്ള്ത്തവസ്ഥ നല്ല പോളത്തിലാക്കിവയ്
ആഹ് മുട്ടായിന്റെ രൂപത്തിലൊക്കെ ആദ്യ ആദ്യം വെരും അത് കയിച്ച് കയിച്ച് തൊടങ്ങ്മ്പം പിന്നെ വേറെ വെൽ രൂപങ്ങള്ല് ഒറിജിനൽ രൂപങ്ങളിലോട്ട് മാറും പിന്നെ അത് കിട്ടാണ്ട് വരുമ്പളാണ് കൊലപാതകം അത് ഇത് എ
അതെ എത്ര ന്യൂസ് ഒരോ വർഷ ഇപ്പ ഇടെത്തെ എല്ലാ ദിവസം ഓരോന്നായിട്ട് ഇതന്നെ ലഹരി
ആഹ് അതെ നമ്മളക്കെ നമ്മളൊക്കെ നമ്മളെ കുഞ്ഞങ്ങൾക്കെ ചെറിയെരു മുറിവ് വെരുമ്പം അമക്കൊക്കെ ഭയങ്കര ടെൻഷനല്ലെ നമ്മള് ഓടോസ് പ്പെട്ട്ലോട്ട് അല്ലെങ്കി ഭയങ്കരൊര് ടെൻഷന ആതേ മക്കള് ഇല്ലനം അവര് വല്തായി കഴിയുമ്പോ ഇവര് പാരൻസിനേ വെട്ടിക്കൊല്ലാ കുത്തി
ആഹ് അതന്നെ നമ്മള് എത്ര വേദന സഹിച്ച് മക്കളെ വല് ഇതാക്കി പറഞ്ഞ് ഇപ്പം മക്കള് മക്കള് തന്നെ അമ്മമാര് അച്ഛന്മാര് ആരാന്ന് അതെ അവര് മയക്ക് ലഹരി അടിമപ്പെട്ടാണ് മക്കള് അറിയില്ല അവർക്ക് എന്താ ചെയ്യുന്നന്ന്
ആാ ഇതായി അച്ഛനാണോ അമ്മയാണോ പെങ്ങളാണോ അതെ അനിയനാണോ എന്നൊ മനസ്സിലാക്കാൻ പറ്റാത്തെ
ആ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇവിടത്തെ നിങ്ങള് കണ്ടില്ലേ ആ പിന്നാലെ മറ്റേ വലിയ എന്താ പറയാ മക്കളെയും മക്കളല്ല സ്വന്തം അനിയനും പിന്നെ ഉമ്മാനേയും പാപ്പാനേയും ഉ ആ ഉപ്പാനോ ഉപ്പല്ല ഇപ്പൊ പ്പോ ഇപ്പൊ ഗൾഫിലായിരുന്നല്ലോ ഉപ്പനേ എളാ ആ എളാപ്പനെയും എളാപ്പന്റെ ഭാര്യനെയും പിന്നെ ഉമ്മമ്മേനൊക്കെ
കൊന് കൊന് എങ്ങനെ സാധിക്കുന്നില്ലേ ഇത് ഉള്ളിക്കെ
ഒക്കെ തന്നായില്ലേ ശരി അതിന്റെ ഒക്കെ അടിമകളായിട്ട് തന്നെയാണ് അവർക്ക് അത് മതി ബാക്കിയുള്ള കുടുംബവും കൂട്ടും ഒന്നും വാം
ഇതാണ് അവരുടെ മെയിൻ
ഇനിയിപ്പോ അവര് നന്നായി കിട്ടാനും പാടാണ് മ്
നന്നായി കിട്ടാൻ എങ്ങനെ നന്ന
നന്നായി കിട്ടിയാലേ അവർക്ക് ഇനി മാനസികയായിട്ട് വേറെന്തു പ്രശ്നം ഉണ്ടാവൂലേ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഉണ്ടാവും കാരണം അവര് അങ്ങനെ ചെയ്ത് പോയതാ എതായാലും അവർക്ക് ഇനി ഒരു ജീവതിക്കാൻ ഒരു സുഖം ഇല്ലല്ലോ
ആഹ അതെ അത് തന്നെ
ഇത് നമ്മൾ ആദ്യം തന്നെ ആലോചിക്കാ മതി എന്തിനാണ് നങ്ങനെ ചെയ്തത് ക്കെ അങ്ങ് ചെയ്താ എന്താ അത് ആലോചിക്കാ അവർ ക്ക്‌ മനസ്സില് മെയിന്റ് ക്ലിയർ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതും
ആഹ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരില്ല ഇത് ഈ ചെറിയ രൂപത്തിൽ തന്നെ കഴിച്ചു കഴി ച്ച് കഴിച്ച് കഴിച്ചു വരുമ്പോളേക്കും അതൊക്കെ പോകും ആഹ അപ്പോളേക്കും അതൊക്കെ പോകും അങ്ങനെ മൈന്റ് ഒന്നും ഉണ്ടാവില്ലേവർ ക്ക് പിന്നെ കുട്ടികളൊക്കെ തുടക്കത്തിലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാരന്റ്സിനോടൊക്കെ പറയുവാണെങ്കിൽ അത്
ആഹ് നമ്മള് നമ്മളെ മക്കളോട് ചോദിക്കണം എന്താ മോനേ എന്താ ഇവര് വരണ്ടയല്ലേ കോൺസിലിങ്ങിന് മക്കളോട് വന്ന് ചോദിക്ക എന്താണ് സംഭവിച്ചത് എന്താണ് പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്ക നമ്മള് നമ്മെ മ ഓടെ മക്കളെയോട് നമ്മള് എങ്ങനെയാ പെരുമാറാ അതേ പോലെ മക്കൾ നമ്മളോടും പെരു
പെരുമാറും ഉം നമ്മളിപ്പോ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്ന കുട്ടീനെ കൊടുക്കണം ആഹ ആ അല്ലാണ്ട് പേടിപ്പിച്ചു നിർത്തി
ആഹ പേടിപ്പിച്ച് നമ്മളൊരു ഇതാണ്ന്ന് വിചാരിച്ച് മക്കളുംമാരും അ അച്ഛന്മാരും വലിയൊരു പേടിപ്പിക്കാൻ പറ്റൂല്ലല്ലോ നമ്മെ മ മക്കള് മക്കളെ അപ്പൊ പിന്നെ അവർക്ക് നമ്മളോട് തന്നെ ആ ഒരു അകലും വിട്ടുവീഴ്ച്ചയും ഒക്കെ ഉണ്ടാവും ആ പറയാനോ മനസ്സ
ക്കുവാണേ അവര് നമ്മളോട് എന്തും കാര്യം തുറന്ന് പറയും ആഹ് അകന്ന് നിന്നിട്ടുണ്ടെ പേടിപ്പിച്ചൊക്കെ നിർ അവര് എന്തുണ്ടായാലും
മക്കളെ സ്വഭാവവും അങ്ങനെയൊക്കെ മാറും പിന്നെ വേറെ മാറ്റങ്ങൾക്ക് ഇതാവും പിന്നെ നമ്മൾ തന്നെ പറ നമ്മ മക്കളെങ്ങനെ ചേ ഇ നമ്മുക്ക് നമ്മടെ മക്കൾ ഇങ്ങനെ ആയി പോയതെന്ന് നമ്മുക്കും തോന്നും
ആഹ അതെ അ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യവും ഇല്ല അപ്പളേക്ക് സംഭവിക്കാനുള്ളൊക്കെ സം അതെ കൊടുക്കേണ്ട ആ ആ അതെ
അപ്പൊ അതൊക്കെ ഒരു പ്രശ്നാണ് ങ്ങനെക്കെ ആവുമ്പോ നമ്മള് തന്നെ പറ്റി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല്യലോ ഉം
ത്തില് എല്ലാം കുറച്ച് ഫ്രീ ആയിട്ട് നിക്കാ അവരോട് അങ്ങനെയാകുമ്പോ അവരൊക്കെ വന്ന് പറഞ്ഞ് നമുക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റ റ്റും ഇന്നത് ചെയ്യരുത് അങ്ങനെയാവുമ്പോ അങ്ങനെ ചെറു
മാറ്റികൊടുക്ക ഞാൻ പറയാ എന്റെ മകനോ ഫോണടു അപ്പൊ കൊറേ വസായിട്ട് ഫോണിലെന്നെ കളി ഉം പറഞ്ഞാ കൊറേക്കെ കേ പിന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഫോൺ കിട്ട ഈ പറഞ്ഞമാതിരി തന്നെ ഒരു ലഹരിയാണ് ഈ ഫോൺപറഞ്ഞാ അയ്മേ അടിമപ്പെട്ടാട്ടെ പിന്നെ മക്ക മകക്ക് ഇങ്ങോട്ട് വാശൃം ദേഷ്യവും എന്തൊക്കെയന്ന് അറിയില്ല എടുന്നാ വരുന്നതറീല്ല ഒരു ചാടി ചാടിക്കളിയ ഒക്കെപാടെണെലോ ചൂടാവാ ആ അതെ അവർക്ക് ക്കെന്തന്നു
ന്നപറയുന്നേ ന്നാ
ആഹ മനസ് ലാക്കുന്നില്ല ഇപ്പൊ ഈ കൊറോണ വന്നാലെപ്പം ഫോൺന്റെ അടിമപ്പെട്ട് നടക്ക ഫുൾടൈം ഫോണ് അല്ലാതൊരു തോൽക്കില്ല ഒരു ചിന്തില്ല ഫോണ് പ്പമുറ്റത്ത് നമ്മള പ്പ പായ ആയൊന്നും മുറ്റത്ത് പോയി കളിച്ച് തൊട്ട് കളി സാറ്റ് കളി കാത്തു ആമി ന്നങ്ങനെ കുറേ കളികളുണ്ടായിനി ഒളിച്ച്കളി ആ ഒള പച്ച കളി ഇപ്പ അതൊന്നുംഇല്ല ഇപ്പം വീട്നകത്ത് ഗെയിംകളി റീൽസ് ആാണ്
അതെന്നെ അതൊക്കെ തന്നെ ഉള്ളു
കൊഴപ്പില്ല ഫോൺ വന്നാരെ അല്ലെങ്കിൽ ടിവിക്കും കുഴപ്പായിരുന്നു
അതന്നെ ആ അത് ശെരി ഇപ്പൊ ടിവിനെ പറ്റി പറയുന്നത്
ആ ഇപ്പം ടിവി കണ്ടാ കുഴപ്പല്ല ഫോണാണ് കുഴപ്പം പറയാ അന്ന് അതായിരുന്നു വലിയത് ഇപ്പളല്ലേ ഓരോരോ സംവിധാനം ഇപ്പങ്ങനെ വരാണല്ലോ നമ്മളുടെ കാലത്തിനനുസരിച്ച് ഓലും മാറാണ്
ഉം അതെ അതെ ആ എന്നാ ശരിട്ടോ ആ ഓക്കെ ബൈ